ആഹ് എന്ന്ട്ട് എന്തെക്കെയാ
എന്താ നല്ല വർത്താനം
അലോ
അലോ കേക്കില്ലേ ആ പറയ് എന്താ നല്ല വർത്താനം ഒർങ്ങാനായിലേ ഒർങ്ങ ഒർങ്ങന്നെണ് അപ്പളാണ്ച്ച് അൻക്ക് വിളിക്കണംങ്ങനെ ഓർമ്മ വന്നത് അതെ ഉം ഇന്നലെ വിളിച്ചൊക്കെ വന്നതുല്ല ആ പിന്നെ
അങ്ങനെ വിളിച്ചൊക്കേതാണ്
ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന്ഒയ്ക്കേര്ന്നു ഇന്നലെ ഒര് മീറ്റിംഗ് ഉണ്ടാര്ന്നു വണ്ടൂര് ഉം
ഞാനയ് കൊറെ വിളിച്ചു അന്റെ ഫോണ്‌ക്ക് അപ്പൊ അന്റെ ഇമ്മ ഇട് ത്തത് അപ്പ ഇമ്മ പറഞ്ഞു ഓള് ഇവടെല്ലാ വന്ന്ട്ട് വിളിച്ചോണ്ട്ർഞ്ഞ്
ആഹ് ഹം അതാ ഞാന് ഈ സമയത്ത് വിളിച്ചത്
എന്തെനു മീറ്റിംഗ് എന്ത് മീറ്റിങ്ങേനു
ഇനു അത് വേറൊരു പ്ലാനിൻ്റെ മീറ്റിങ്ങാണ് അയ്ല് ജോയിൻ ചെയ്ത്ട്ടൊന്നുല്ല ഇല്ലേ സെറ്റായിട്ടൊന്നുല്ല അപ്പൊ അത് ആഹ് ഞാൻ ഇബ്ട്ന്ന്ന്നറ്റോ കൊള്ളാര്ന്നു വണ്ടൂരിൽല്ലരു പെണെര്ന്നു വിളിച്ചായിര്ന്നു വേറെ ഗ്രൂപ്പ്ത്തേ ഓള് അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ ഇങ്ങള് ആദ്യ ക്ലാസ് എക്കാൻ വരിംന്ന്ർഞ്ഞ് അങ്ങനെ പോയി ആഹ് അങ്ങനെ ക്ലാസ് കേട്ട ണോ ഇര്ന്ന് കുറെ സമയായി ഉച്ചക്കാണ് പോയത് ഫുഡോന്നും അവടെല്ലാ ട്ടോ വീട്ട്ന്ന് കഴിച്ചിട്ട് പോയ ഉം അവിടൊന്നുംല്ലാ അവടെ ഈ ബെറും ഈ ക്ലാസ്സ് മാത്ര തന്നെ ഒള്ളൂ ബ്രാൻ പ്രസന്റേഷൻ മാ ത്രം വേറെ പിന്നെ കുറെ ഓൽക്ക് കുറെ അച്ചീവ്മെന്റ് കൊട്ക്കലും അതൊക്കെ മാ ത്രം അങ്ങനൊക്കെ ഇണ്ടായിനുല്ലേ ഉം അങ്ങനൊക്കെ ഇണ്ടാന്നു അയ്ലങ്ങനെ പോയി അത് കേട്ട് പോന്നു ന്നല്ലാതെ ഉം ജോയ്ന് ആയിട്ടൊന്നും ഇല്ല ഇപ്പോള്ന്ന് വിൾച്ചിര്ന്നു ഞങ്ങള് അങ്ങട്ട് വീട്ട്ക്ക് വരാ വിളിച്ച്ണ്ടാവല്ലേ ആഹ് ജോയ്ന് ആക്ക ജോയ്ന് ആവണം ന്നൊക്കെ പറഞ്ഞപ്പയ്ന് നാളെ കൂടി കണ്ടെത്തണം രണ്ടാളെ അതാണ് രണ്ടാളുംകൂടെ വാണം ആളെ ചേർക്കുന്നതാണേ പാട്. ഉം അതാണ്. ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കാ ഞമ്മക്ക് ഞമ്മളെ പണിന്റെ എടെല് അഹ് ഓല് പറഞ്ഞു അത് ഓല് ഒന്ന് ഞമ്മളൊന്നും ചെയ്യന്നുംവാണ്ട മ്മള് ആള്ണ്ടെ കാണിച്ച് ഇപ്പ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഓല് ഓല് ചെയ്യും ഓല് ചെയ്തരും പറഞ് ഞാനാതിക്കന്നെ വര്ണെ ആളെ ചേർക്കാനും കിട്ടൂല. അതിക്കനെ പറഞ്ഞിനു അപ്പപിന്നെ പറഞ്ഞു ചേർക്കാനും ഒന്നും വാണ്ട ആഹ് ആഹ് ഒരു ഹോം മീറ്റിംഗ് മാത്രം മതി വേറെ ബാക്കി ഓല് സെറ്റ് ക്കും ന്നാണ് ഓല് പറയ്ണത് അഹ് ഓൻ പ്ര പ്രഡക് പ്രൊഡക്റ്റ് സെയിലാക്കലും ഒക്കെ ഹോം മീറ്റിങ്ങില് നടക്കുംന്നാ
ആഹ്
അങ്ങനെഒക്കെ പറഞ്ഞ് കൊറേ പ്ഴ് ച്ചി മുമ്പ് ഇന്നെ വിളിച്ചിന്നു ഇന്ന് വരാപറഞ്ഞിന്നു പിന്നെ ഓല്ക്ക്‌ ആരോ വന്ന് പറഞ് ന്ന് വന്നീലാ ഇനിവരുമ്പ വിളിക്കാറഞ്ഞു അങ്ങനെ അയ്ന് പോയി അങ്ങനെയാ. അങ്ങനെതും ചേ അങ്ങനെ ഇന്നലത്തെ സമയം അങ്ങനെ അങ്ങനെ കഴിഞ്ഞുലെ ഉം ഞാൻ വ്ൾച്ചപ്പടുക്കാൻ പറ്റില.
പിന്നെ തിരിച്ച് വിളിക്കണം ന്നൊക്കെ കര്തി
പിന്നെ അയ്ന് ഞാൻ വന്നപ്പോ ആറ്മണി കഴിഞ്. ആഹ് പിന്നെപ്പോ നല്ല മഴേം റെയ്ഞ്ചുല്ല. ആഹ് അപ്പം ഇന്ന് വ്ള്ച്ചാ ആർക്കും വിച്ചൂല ടൗൺ സ്ക്വയറിക്ക് കേറിക്ക്ണ് ‌ കണ്ടോര് എന്താണ് ആഹ് എന്ത ഒര് അതോന്നും ഇനിക്കറിയില്ല. ഏഹ് പാ അവ്ട്ക്കൊന്നും പോയിറ്റില്ല ഈ മീറ്റിങ്ങിന് മാത്രമേ പോയിറ്റൊള്ളു. എന്തോഒര് ജ്വല്ലറിന്റെ മേലേ ആണ് അവ്ടെ അവൻ പാർക്കി അല്ല അവ്ടെണ് ചെലപ്പ മീറ്റിങ്ങ്കളൊക്കെ ഉണ്ടാവല്ണ്ട് അദേ ഞാൻ ചോയിച്ചത് എയ് ദ് ഇവ ഇത് ഒര് ജ്വല്ലറിന്റെ മേലേയാണ്. ഈ വാണിയമ്പലം റോഡിന് കളി റോഡിന്. മയയായിട്ട് അങ്ങനെയക്കാരല്ലേ? ഉം ഉം അങ്ങനെ ഒരുപാട് ആളൊന്നും ഉണ്ടായില്ല എന്നാലും കൊറച്ച് ആൾക്കാര് ഒര് പത്തെമ്പതക്കെ ഉണ്ടാവാക്കാരം തെന്നാണ്
ജോയിനാവ്ണ്ടോ?
ജോലിനാവണം എന്നൊക്കെ ണ്ടായിന് നമ്മ പൈസയും കൂടി സെ റ്റക്കാൻ കൊട്ത്തു പ്രോഡക്ട് എട്ക്കാല്ലേ അല്ലാതെ ഒന്നും പറ്റൂല. ഉമ് അതൊക്കെ ഞാൻ ചോയിചീന്നു പഷേ പൈസന്തെങ്കിലും ചേർത്ത് കൊട്ക്കാതെ ആഹ് ഞ കൊട് ക്കച്ചാല് ഞമ്മള് വാങ്ങ ആഹ് നമ്മക്ക് അവശ്യള്ള സാധനങ്ങ സാധനങ്ങള് വാങ്ങ ഉമ് പൈസ വെറുതെ മ്മള് കൊടുക്കല്ല ഞമ്മക്ക് ഡി പിക്ക് കിട്ടും. ജോയിനായ ഞമ്മക്ക് ഡി പി കിട്ടും പിന്നെ ഞമ്മക്ക് എം ആർ പിക്ക് വേണങ്കി വ്ക്ക. വിക്കാൻ പറ്റിയങ്കി എം ആർ പി ക്ക്‌ വ്ക്കാം ആഹ് കമ്മീഷനും കിട്ടയ്ക്കാരം ആഹ് പിന്നെ അയ്ന്റെ ഇത് ബോണസൊക്കെ കിട്ടും. പെട്ടെന്നൊന്നും പിന്നെ നിങ്ങളിപ്പോൾ നാളത്തിന വേണന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ശരിയാവൂല്ല അതൊക്കെ മെയിൻലിട്ട്ന്നെ പറഞ്ഞു ഏഹ് പിന്നെ സാവധാനം അതിന്റെ മെയിനായിട്ടുള്ള വല്യ ലീഡർന്നെ പറഞ്ഞത് എന്താ ആറ് മാസം ഒരാൾ ഉമ് ആറു മാസം ഒരാള് പിന്നാലെ നടന്ന്ക്കണ് ഇതിൽ ചേരാൻ പറഞ്ഞുങ്ങാണ്ട്
ഏഹ്
ആറു മാസം നടന്നിട്ടാണ് ആറു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇീതീക്കൊന്ന് കേറിയിരിക്കുന്നത് ഇപ്പോ അയാള് വല്യ ഇതിലത്തി
ആഹ് ഇന്നാള്പ്പന്നോടൊരു പെണ്ണ് അതേ മാതിരി ഇവിട്ന്ന് ഇന്നോട് പറഞ്ഞു എടി എനിക്ക് തൊണക്കൊരു മീറ്റിങ്ങിന് പോരോ ചോയ്ച്ചു ഹായ് ആയിക്കോട്ടെ എനക്ക് തെണക്കാരും ഇല്ല നോമ്പിനാണ് അപ്പൊ ഞാൻ പറഞ്ഞു അ കഴിഞ്ഞ നോമ്പിന് ആയി കോട്ടെ ഞാൻ പോന്നരാണ്ട് ജ്ജ് ഒറ്റക്ക് ആണെങ്കിൽ ഞാൻ തുണക്ക് ഞാൻ പോന്നരാ പറഞ്ഞു
ഉമ് അപ്പ ഞാൻ പറഞ്ഞു ആ ഞാൻ ഒറ്റക്കാടി അപ്പോൾ ഓള് എന്നും വിളിക്കും എടി ജ്ജ് അന്ന് പോരണം ട്ടോ അ ജ്ജ് പോരണം ട്ടോ ആയിക്കോട്ടെ ജ്ജ് ഒറ്റക്കണെങ്കിൽ അനക് പേടിക്കണ്ട ഞാൻ
ഞാൻ പോകുന്നരാ അവിടെ ചെന്നപ്പോ ഓള് അപ്പൊ ഇവരി ഇങ്ങനെ കൊറേ ആൾക്കാര് ചിറ്റി എടുത്തുന്ന് ഒരാളിങ്ങനെ പറയുന്നുണ്ട് മീറ്റിംഗ്
ആഹ് അപ്പൊ ഇവര് ഇങ്ങനെ കൊറെ കഴിഞ്ഞപ്പോ ഇ ഇലൊക്കെ ഇതില് ജോയിൻ ആയ ആൾക്കാരാണ് ആഹ് ഓള് തൊണക്കല്ല ന്നെ കൊണ്ടയ് ട്ട് ഓള് അയ്ക്കാക്കാൻ വാണ്ടിട്ട് ഞമ്മളെ കൊണ്ടോയി അവ്ടെത്തിയപ്പളാണ് ഈ കള്ളി വിളിച്ചത് എന്നിട്ട് ഞാൻ ആൾറെഡി വേറെതില് കണ്ട് മറ്റേ ഇവള് എനക്ക് ദേഷ്യം പഠിക്ക ഒന്നും പറയാൻ പറ്റൂല അയില് ഞാൻ പറഞ്ഞു ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നെ ക്കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞു ആഹ്
ടീമും കാര്യങ്ങളും ഞാൻ നല്ല ദീൽ പോകണുണ്ട് പറഞ്ഞു
ആഹ് അപ്പൊ പിന്നെ ഒല് ങ്ങള് അപ്പൊ പിന്നെ ഓല്ക്ക് ടീം കാര്യങ്ങളൊക്കെ ഇന്റെതൊക്കെ കാണിച്ചത് വർക്കൊക്കെ ഉമ് അപ്പൊ ഒൽക്ക് അപ്പ അയാള് പിന്നെ ഇന്നേ വിടൂല ആ ടീമും കൂടി ഇണ്ട് പറഞ്ഞപ്പോ പിന്നെ തീരെ വിടുലല്ലേ ആഹ് അയാൾ പിന്നെ ഞാൻ ഒരി
ഞാൻ പറഞ്ഞു ഞ്ഞാനില്ല ഇന്ന
പിന്നെ കയൂലന്നൊരിക്കലും പറഞ്ഞു പോയിട്ട് ഇല്ല പറ്റൂല
അപ്പോ
വീണ്ടും അയാൾ അല്ല ഓല് പിന്നെ ആയിച്ചല് അയിച്ചല് ഇന്നേ തെരഞ്ഞു വരാ
അയില് പിന്നെ മ്മങ്ങനെ ചീത്തറഞ്ഞു ഇങ്ങനെ വീട്ട്ക്ക് വരാൻ പാടില്ല
പ്രശ്നം ആണ് പറഞ്ഞു അയില് ഞാൻ ഓളോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു ഇങ്ങനെ പാടില്ല എന്നാണ് എനക്ക് ഇതിനാലെ ഒരുപാട് ചീത്ത കിട്ടി ഉം പിന്നെ വന്നിട്ടില്ല ഏതായാലും അഹ് ഉം ഒൽക്ക് ആള് സെറ്റ്ആകാൻ വേണ്ടി ഓല് പിന്നാലെ നട ക്ക ഉം ഹും ഇത് പിന്നെ അങ്ങനൊന്നില്ല ഞാൻ വേറെ ഒരുതില് സ്റ്റാറ്റസ് വർക്കിന്റെ ഇതില് ഇന്നെ ചേർതോരു പെണ്ണന്നെയാണ് വണ്ടൂർ ഉള്ള അപ്പോ ഓള് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങക്ക് ഇനെക്കാളും ഇപ്പൊ കുറച്ച് കൂടി പൈസ കിട്ടണ ഒരു പണി ഉണ്ട് അതില് ജോയിനാക്ക്‌ അപ്പം ഞാൻ പറഞ്ഞു ഇച്ച് ആളെ ചെർക്കണ പണിയും വേണ്ട പൈസ എടുത്ത് പിന്നെ പ്രൊഡക്ട് വിക്കണ പണിയും വേണ്ട പറഞ്ഞു ഞാൻ അപ്പത്തന്നെ അപ്പ അത് ഞമ്മൾ വിക്കാൻ പോകും വേണ്ട നിങ്ങൾ ആളെ ചേർക്കും വേണ്ട നിങ്ങള് ആളെ കാണിച്ചു കൊടുത്താൽ മതി ചേർക്കലും ഇതൊക്കെ ഓല് സെറ്റ് ആക്കികോളും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയിട്ടുള്ളു ഞാൻ ജോയിൻനായിട്ടൊന്നുമില്ല
ആഹ്
ആവണം അന്നൊക്കെ ഉണ്ട് കാരണം ഒരു പണിയൊന്നും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാണന്നൊക്കെ ഉണ്ട് എന്തെകിലും വരുമാനം വേണ്ടേ
ആഹ് അതെ അതെ
നിങ്ങള് ന്താ ചെയ്യണെ
ഞാന് തന്നെ ഞമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും ചെയ്യണണ്ട്
അല്ല പിന്നെ വേറെ ടീമൊക്കെ ഉണ്ടായിരുന്നു അതേ എതാ വർക്ക്
ഇന് ചേച്ചി പറഞ്ഞില്ലേ അതെ
ഉം അതാണ് ഞാൻ കാണിച്ചൊടുത്തത് ഓല് ഇപ്പ മറ്റേ എന്താ പറയാ എന്ത പറയ ആഹ് അഹ് പിന്നെ ഫിജി കാർട് ആഹ് ഫിജി കാർട്ക്ക്‌ എന്നെ ക്ഷണിച്ചത് പക്ഷെ എനിക്കതറിയില്ല നമ്മൾ ഫിജി കാർട് ആയിന് ഇപ്പൊ പൊളിഞ്ഞൂന്ന് തോന്നണല്ലേ അല്ലാതെ അല്ലാതെ ഇല്ലാ തോന്നുന്നുണ്ട് ബച്ചന്റെ ചായ ന്നൊക്കെ പറയേണക്കേക്കാണ്ട്
പറയില്ല
അതൊക്കെ ഇപ്പൊ നേരത്തെ ഒരാള്ട്ട്പ്പോ ആഹ് അത് എത്ര ഇരുപതിനായിരം റുപ്പൃയ്ക്കോ ഒക്കെ സാധനം വാങ്ങണം ഉം അങ്ങനെയൊക്കെ പറയ കേട്ടിനു അടുത്തൊരു പെണ്ണുണ്ടായിനു ഓൾ എന്നോട് കൊറെ പറഞ്ഞിനു ആഹ് എസ്റ്റേജിലല്ലേ
അങ്ങനെയൊക്കെയാണ് അപ്പോം
ഇതിപ്പോ പിന്നെ ഇവര് പറഞ്ഞത് ചെലപ്പോ കൊറഞ്ഞത് അഞ്ചാണ് എന്ന് തോന്നണ്ട് എന്ത് അയ്യായിരം ഉം ആഹ് അത് ആവുമ്പോ നടക്കൽ ഉണ്ടാവില്ല തോന്നുന്നുണ്ട് എന്താ കാട്ടന്ന് അറിയില്ല ഏതായാലും നടക്കട്ടെ കൊറ ഏതായാലും പെട്ടെന്നും വേണ്ടാ പറഞ്ഞക്കണല്ലോ നൂറുപ്പ്യ ഒക്ക ആയാലും കുഴപ്പൊന്നുമില്ല
അങ്ങനെ
പ്രസ്‌റ്റിജും ഞങ്ങൾ ചേരാൻ കൊറെ മുന്നേ പറഞ്ഞു
എന്ന ആയിക്കോട്ടെ
ിക്കോട്ട വിളിക്കാം ശരി